ഓ സുഖാന്നല്ലോ
സുഖാണ് എല്ലാരും ഊണൊക്കെ കഴിച്ചോ
ആഹ് ഊണക്കെ കഴിഞ്ഞ് എല്ലാരും ഓരോരോ റൂമിലേക്ക് കയറി
നാളത്തെ പരിപാടിയൊക്കെ എല്ലാം റെഡിയാക്കിയോ
ആഹ് നാളത്തേക്ക് നാളെ ഒരു സാമ്പാറാവെല്ലാം വെക്കാം അതിന് വേണ്ടി അരിഞ്ഞില്ല ആഹ് എല്ലാം എടുത്തു വെച്ച് രാവിലെ നാളെ മുതല് നി എനിക്ക് ഡേ രാവിലെ പോവണ്ട നൈറ്റാ വൈകിട്ടാ ആഹ് ആഹ് ആഹ് നാളെ പകല് ഫ്രീയാ അപ്പൊ പിന്നെ ഇച്ചരി താമസിച്ചു മതി അല്ലെന്നുണ്ടെങ്കി രാവിലെ എട്ടര ആവുമ്പോഴേ എല്ലാം റെഡി ആവണം ആഹ് ആഹ് ആഹ് അപ്പൊ അതുകൊണ്ട്ങ്കി രാവിലെ നാളെ ഇനിയിപ്പം രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി സാമ്പാറും വെച്ച് ആഹ് അമ്മാമയാനെ ച ഈഹ് ചക്കക്കുരു ഒക്കെ എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജി വെച്ചിരുന്നു അമ്മാമ്മയെ തോരന് കേപ്ച് നിർബന്ധവാ. പിന്നെന്തെങ്കിലു ഒരു ആഹ് മീൻ കറിയും കൂടെ വെക്കണം. ആഹ് ആഹ് അങ്ങനെ. പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങിയോ?
പിള്ളേര് ഉറങ്ങിയില്ല. രണ്ടുപേര് അവിടെ അപ്പറേ ഉണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ്.
കാപ്പിക്കപ്പൊ എന്നാ ഉണ്ടാക്കും?
രാവിലെ ഇഡ്ഡലി സാമ്പാറും.
ഓഹ് ഇഡ്ഡലിക്കെല്ലാം അരച്ചൊക്കെ വെച്ചു.
ആഹ് അയിന്റെ അരച്ചു വെച്ചു. സാമ്പാറിന് കഷ്ണം ഒക്കെ വാങ്ങിയതിരിക്കുന്നു. അരിഞ്ഞൊന്നും വെച്ചില്ല. രാവിലെ അരിഞ്ഞാൽ മതിയല്ലോ. കുക്കറിലോട്ട് ഇട്ടങ്ങ് വെക്കാം.
ഓഹ് അതെള്
ആഹ് ആഹ് പിന്നെ
പിന്നെ പായസൊക്കെ വയ്ക്കുവോ?
ആഹ് ഞങ്ങള് ഇവിടെ എടയ്ക്കെടയ്ക്ക് പായസവൊക്കെ വെക്കും. പള്ളിയില് അരിപ്പായസം ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മള് ഇടക്ക് അങ്ങനെ ഇരിക്കേലെ ഇതുവഴി പള്ളിയിലെ റാസയൊക്കെ പോകുമ്പം നമ്മൾടെ ഇതൊക്കെ ആയിട്ടും എന്തേലും പ്രാർത്ഥന കള് നടക്കുമ്പഴും ഒക്കെ അഹ് ഈ പ്രഥമൻ ഉണ്ടല്ലോ അടപ്രഥമൻ? ആഹ് ആഹ് ആഹ് അത് അത് വെക്കും ഇടക്കൊക്കെ വെക്കും. അതൊക്കെ ഇവിടുത്തെ അമ്മ നല്ല രീതിയില് വെക്കും. ആഹ് അത് അങ്ങനെ, ആഹ് അങ്ങനെ വെക്കും. ആഹ് എന്നാ ചോദിച്ചെ വല്ലോ? ആഹ് ആഹ്
അങ്ങനെ എങ്ങനെയാ വയ്ക്കണെ? ഒന്ന് പറഞ്ഞു തര്വോ?
ആഹ് അടപ്രഥമന് വെക്കാന് ആഹ് ഇച്ചിരെ ജോലിക്കൂടുതലാ ഈ സംഭവം. നമ്മള് വിചാരിക്കുന്ന പോലല്ല നമു ക്കങ്ങ്‌ ദേഷ്യം വരും. അയ്യ നല്ല അരിയട ആഹ് അരിയട വേവിക്കണം അരിയട നല്ലതായിരിക്കണം. അതൊരു ഓഹ് ഒരു രണ്ട് മൂന്ന്, ഈഹ് കവറാണല്ലോ കവറ്. ഈ ഒരു ഇരുന്നൂറ്റിമ്പത് ഗ്രാം തോന്നിക്കുന്ന ടൈപ്പ് കവറാ. അത് നമ്മുടെ ആ ആവശ്യത്തിന് ആവശ്യത്തിന് ഈഹ് ആള് കൂടുതല് ഉയർക്ക് കൊടുക്കണന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പൊ നമ്മള് ഒരു രണ്ട് കവറ് അടയാ ആഹ് അര കിലോ അര കിലോ. അര കിലോ ഒക്കെ അടയാ നമ്മള് ഉപയോഗിക്കുന്നെങ്കി അതിന് ഒന്നരക്കിലോ ഈഹ് ഓഹ് ശർക്കര. ആഹ് അപ്പൊ ആദ്യം, ആഹ് ആദ്യമേ അട നന്നായിട്ട് കഴുകി അടുപ്പേ വെ ച്ച് നല്ല രീതീല് വേവിക്കണം, വേവിക്കണം. ആദ്യമേ അട വേവിക്കണം അത് നല്ല തിളച്ച വെള്ളത്തിലോട്ടാ ഈ അടയിടുന്നത്. അന്നേരം ഒന്നേലൊന്നേല് തൊട്ട് ഒട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യു
ഉവ്വ ഉവ്വ.
ആഹ് എന്നിട്ട് വെള്ളം ഇത് വെന്തെന്ന്
അപ്പൊ ഈ അട നമ്മള് കഴുകി വാരിയിട്ട് വേണോ വെള്ളത്തിലേക്ക് ഇടാൻ?
ആഹ് വെള്ളത്തിലേക്ക് തിളച്ച വെള്ളത്തിലോട്ട് ഇടണം. ഇട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട് ട്ട് പിന്നെ വെന്ത് കഴിയുമ്പോ നമ്മുടെ ഇത് കണ്ണാപ്പയുണ്ടല്ലോ, കിഴ്ത്തപ്പാത്രം. ആ കിഴ്ത്തപ്പാത്രത്തിലോട്ട് ഈഹ് കൊടഞ്ഞിടണം. കൊടഞ്ഞിട്ടിട് ന്ന്ട്ട് ഏഹ് ഇച്ചിരി വെള്ളവൊഴിച്ച് അത് ആറിയിട്ട് ഒന്ന് ഇങ്ങനെ രണ്ടും കൂടി ഒട്ടിയിട്ടുണ്ടെങ്കില് നമ്മളതൊന്ന് വിടർത്തി കൊടുക്കണം ഈ ചെലതൊക്കെ അങ്ങ് കേറി നമ്മളെത്ര ആന്നേലുവങ്ങ് ഒട്ടിപ്പോകും അത് നമ്മളൊന്ന് കൈകൊണ്ട് ഒന്ന് രണ്ടങ്ങ് വിടർത്തി കൊടുക്കണം എന്നിട്ട് ഏഹ് ഒരു അര കിലോ അടക്ക് ഒന്നര കിലോ ശർക്കര ആ് അല്ലെങ്കി അത് ഉണ്ട ശർക്കരയാണെങ്കി അത് ചെറുതായിട്ടൊന്ന് പൊ ട്ടിച്ചേച്ച് നെലത്ത വെള്ളവൊഴിച്ച് ചരുവത്തില് ഏഹ് ഈ അടുപ്പേ വെക്കണം ഇന്നിട്ട്ത് എളക്കി കൊടുക്കുമ്പ അതങ്ങ് പാനീയയാകും ശർക്കര പാനീയാകും ആ് പാനയായിട്ട് പിന്നെ നമ്മള് രുചിക്ക് വേണ്ടി തേങ്ങാ കൊത്തൊക്കെയിടുന്നത് നല്ലതാ കുഞ്ഞ് തേ തേങ്ങയുണ്ടല്ലോ തേങ്ങാ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞായിട്ട് രിയണം അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇതൊക്കെ നെയ്ക്കകത്ത് വറക്കണം അപ്പൊ ആദ്യമേ അന്നിട്ട് ചൗ്വരി ഏ വേവിക്കണം ചൗവരിയുണ്ടല്ലോ? ആ അത് വേവിക്കണം ആഹ് ചൗവരി വേവിക്കണം ആദ്യമേ ആ വല്ല്യ ഉരുളിയങ്ങോട്ട് വെച്ചിട്ട് നെയ്യങ്ങോട്ട് ഒഴിച്ചിട്ട് ആഹ് ഈ പാനിയാക്കിയേക്കുന്ന ശർക്കരയുണ്ടല്ലോ അത് അരിച്ച് അങ്ങോട്ട് ഒഴിക്കണം അരിച്ച് ആ അരിപ്പ വെച്ച് അരിച്ചൊഴിച്ചിട്ട് ഈ വെന്തിരിക്കുന്ന അടയും അതിനകത്തോട്ട്ടണം എന്നിട്ട് പതുക്കെയങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് എളക്കി കൊടുക്കണം എന്നിട്ട് ആ വെന്തിരിക്കുന്ന ചൗവരിയിടണം
ഉം
ആഹ് ആ് ചൗവരിയിട്ട് നമ്മളിപ്പോ ഏകദേശം ഇത്രയും അടയ്ക്ക് വേണ്ടി നമ്മളൊരു ഒരു മൂന്ന് തേങ്ങ ആ നല്ലതായിട്ട് തിരുമ്മി മിക്സിക്കകത്തിട്ട് അരച്ച് അടിച്ച് ഒരു മൂന്ന് പ്രാവശ്യം ഒന്നാം പാല് രണ്ടാം പാ ല്, മൂന്നാം പാല് ഇങ്ങനെ പാല് വിഴിഞ് വെക്കണം ആഹ് പാല്‌ വിഴിഞ്ഞു വെക്കണം അപ്പഴത്തേന് ഈ അടയൊന്ന് വെന്ത് വരുമ്പഴത്തേന് നമ്മളാ ആ രണ്ടാം പാലും, എഹ് ഓ മൂന്നാം പാലും കൂടെ ഒഴിച്ചു വേണം ഈ അട കെടന്ന് വേവാന്
ഉം
അട ആഹ്‌ രണ്ടാം പാലിലും, മൂന്നാം പാലിലും അട കെടന്ന് വേവണം പാലിലൊഴിച്ച് വേണം വേവാന് അതിങ്ങനെ വെന്ത് വെന്ത് കുറുകി കുറുകി വെന്ത് കഴിയുമ്പം ആഹ് ആന്നെങ്കിൽ നല്ല നമ്മള് നോക്കുമ്പോ ഒന്ന് വെന്തന്നാ ചൗവരി വെന്തിരി ക്കുന്നെ അതുയിടണം ആഹ് ശർക്കര ഒഴി പാനീ ഒഴിക്കണം ആഹ് അടയിട്ടണം ആ ഈ തേങ്ങാപ്പാല് ഒഴിച്ച് വെന്ത് വെന്ത് കഴിയുമ്പം നെയ്ക്കകത്ത് വരറ്റിയ തേങ്ങാ കൊത്തുംവിടണം അണ്ടിപ്പരിപ്പ്ടണം മുന്തിരിങ്ങായിടണം മുന്തിങ്ങായും ഇട്ട് ആ പിന്നെ അന്നിട്ട് നമ്മള് ആ അവസാനം വെച്ചേക്കുന്ന ആ ഒന്നാം പാലുണ്ടല്ലോ? ആഹ് അത് അതും അവസാനം ഒഴിക്കണം ഒഴിക്കണം എന്നി ട്ടുവങ്ങ് കുറുകി വരുവാണെന്നുണ്ടെങ്കി നമ്മളിച്ചിരി പശുവും പാല് ഒഴിച്ചാലും നല്ലതാ ആഹ് ഒരു രണ്ട് കവറ് പശുവും പാലും ആഹ് അതിനകത്തോട്ട് ഒ ഒഴിച്ച് എന്നിട്ട് ഇത് പെട്ടെന്ന് കേറി അങ്ങ് കുറുകും
ആഹ് ശരിയാ ഉം ഉം അല്ല ഈ അടയും ചൗ ഒരിയും കൂടി കിടക്കുമ്പോൾ തന്നെ നല്ല കൊഴുപ്പാണല്ലോ
ആഹ് കൊഴുപ്പ അപ്പഴത്തേന് അന്നേരം നമ്മളിങ്ങനെ എളക്കുമ്പോ നമുക്ക് ഈ ഇച്ചിരും കൂടെ അയ്ന്റെ ഒന്ന് ഇത് രുചി ഇതാവണ എന്നുണ്ടെങ്കിൽ രണ്ടു കവറ് പശുവും പാലും ഒഴിക്കാം അപ്പം തേങ്ങാ പാലും പ ശുവും പാലും ഒഴിക്കണം ഒന്നിട്ട് അണ്ടി പരിപ്പും മുന്തിരിങ്ങായും ഏഹ് നെയ്ക്കകത്ത് വറുത്തിട്ട് ആഹ് ഏഹ് പിന്നെ തേങ്ങാക്കൊത്ത് വറ്ത്തിട്ട് അത് നല്ലായിട്ട് എന്ത് കുറുകി ഓ ആ കഴിയുമ്പം ഓഫ് ചെയ്ത് പാത്രത്തിലോട്ടങ്ങ് കോരി വെച്ചാ മതി
അപ്പോ അത് തെളക്കാൻ പാടില്ലെ പാലൊഴിച്ചിട്ട്
പിന്നെ അവസാനം ഈ അണ്ടിപരിപ്പൊക്കെ ഇടുമ്പോ തിളക്ക തിളക്കാൻ നമ്മള് എളക്കി കൊടുക്കണെന്നേ ഉള്ളു തിളക്കുന്നതിന് കൊഴപ്പൊന്നും ഇല്ല അതങ്ങ് കൊഴപ്പൊന്നും വരത്തില്ല കൊഴപ്പൊന്നും വരത്തില്ല ഓ ഇല്ല ഇല്ല ഓഹ് ഇല്ല ഇല്ല പോവത്തില്ല പോവത്തില്ല പോവത്തില്ല
അപ്പത് അടിയി പിടിക്കാതെ നമ്മള് എളക്കണം
ആഹ് നല്ല രീതിയില് ഇവിടെ ഈ ഓടുരുളി ഉണ്ട് ഇവിടെ ഒ ഉരുളിക്കകത്താ ഉണ്ടാക്കുന്നത് അതിനകത്ത് ഇങ്ങനെ എളക്കി എളക്കി കൊടുത്തിട്ട് അത് നല്ല നമ്മു ഒരു ഒരു ആ പിന്നെ അവസാനം ഉണ്ടല്ലോ ഈ സംഭവ ഇടണം ആഹ് ചുക്ക് ചുക്ക് പൊടി ചുക്ക്പൊടി ചുക്ക്പൊടി ഏലക്കാ പൊടി ആഹ് ആ ചുക്ക്പൊടി ഏലക്കാ പൊടി മണത്തിനും ഏഹ് ഒക്കെ വേണ്ടി ആഹ് മണത്തിന് രുചിക്കും വേണ്ടി ആ ലാസ്റ്റ് ചുക്ക്പൊടി ഏലക്കാ പൊടിയും ഇട്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത് പിന്നെ അത് അധികം നേരം ഇത് തിളക്കൊന്നും വേണ്ട പിന്ന അങ്ങ് പകർന്ന് മാറ്റി വെ ച്ചാ മതി മണത്തിന് വേണ്ടിയാ ചുക്കും ഏലക്കായും ആഹ്
അപ്പൊ ഇരുന്ന് കുറുകോ
ആഹ് ഇരുന്നു കുറുവു അതാ പ്രശ്നം നമ്മള് ഇരുന്ന് അങ്ങ് കുറുകും ആ അപ്പം നമ്മളിപ്പോ കൊറേ കഴിഞ്ഞൊക്കെ ആണെങ്കി ഇച്ചിരെ ഏഹ് പാല് ഒഴിച്ച് പിന്നെ പിറ്റേന്നൊക്കെ നമ്മള് ഫ്രിഡ്ജ് വെച്ചിരുന്ന് ഉപയോഗിക്കുമ്പോ ശകലം പാാലൂടിട്ടൊന്ന് എളക്കി കൊടുത്താല് ആ നമുക്ക് കുറുക്കലങ്ങ് മാറും ആ അപ്പമ്മള് ഫ്രിഡ്ജി വെച്ചൊക്കെ ഉപയോഗിക്കുമ്പഴേ
അല്ലെങ്കിൽ നമ്മള് ഒത്തിരി കുറുകാതെ നമ്മള് ഇറക്കിയിട്ട് ഇച്ചിരി വെള്ള ഇച്ചിരി വെള്ള ത്തിന്റെ അംശത്തോടെ നമ്മള് ഇറക്കിയിട്ട് അപ്പൊ ഇരുന്ന് അത് തന്നെ കുറുകുമ്പോ കറക് ക്റ്റ് പരിവായി കിട്ടും
ആഹ് റക്റ്റ് പരുവ പരുവമാവും ആഹ് അഹ്‌ നല്ല അട അരിയട തന്നെ കിട്ടണം ആഹ് അങ്ങനെ തന്നെയാ പരിപ്പ് ഇവിടെ കൂടുതലും ഈ അ അരിപ്പായസവും ഈ അടപ്രഥമനും ആഹ് മിക്കപ്പഴും വെക്കും
ഈ അരിപ്പായസംന്ന് പറഞ്ഞ പച്ചരിപ്പായസാ
ആഹ് അരി നമ്മുടെ ചൊമന്നരിയാന്ന് തോന്നത് അത് വേവി ച്ച് ശർക്കരെ ഒഴിച്ച് ആ അത് തന്നെ ഒണക്ക ആ ഒണ ക്കനെല്ല് അരിയും ചൊവന്നരിയും വേവിച്ച് ശർക്കരെ ഒഴിച്ച്. തേങ്ങാപ്പാലും ഒക്കെ ഇട്ട്. ആ അല്ലെങ്കി പിന്നെ ഈ മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും തേങ്ങാ കൊത്തും. ഒക്ക നെയ്ക്കാത്ത് വറുത്ത്. ഈ പറഞ്ഞോല ചിക്ക് ചുക്കു ഏലക്കായും എല്ലാം ഇട്ട്.
അപ്പൊ ഈ ഉണക്കലരില് നമ്മള് വേറൊന്നും ചേർക്കത്തില്ല.
ഇല്ല ഇല്ല ചുവണക്കരി വേവിച്ച് ശർക്കരയും കൂടെ. ആ ഒഴിക്കുന്നത്. അവിടെ എങ്ങനത്തെയൊക്കെ പായിസ വെക്കുന്നേ നിങ്ങട ആ ഭാഗത്തോട്ട് കൂടുതലും.
ഞങ്ങടെ ഇവിടെ അങ്ങനെ പായസം വയപ്പ് കുറവാണ് ശരിക്കും.
ആ അവിടെ എന്തുവാ പിന്നെ സ്പെഷ്യൽ എന്തോ പിന്നെ.
ഇവിടെ സ്പെഷ്യലെന്ന് പറയാൻ. ഇവിടെയൊക്കെ ഓണം ആകുമ്പഴാണ് ഈ പായസം വെപ്പൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയത്തൊന്നങ്ങനെ പായസന്നും. എല്ലാരും എളുപ്പാണ് നോക്കുന്ന സേമിയം.
സേമിയ ആഹ് ഓ അത്എള്പ്പവ.
അതെയണോ എളുപ്പപണി നോക്കുന്നത് ഇതാവുമ്പോ നമുക്ക് ഒത്തിരി ടൈം പിടിക്കത്തില്ലയോ.
പിന്നെ പണിയാ നമ്മള് എന്റെ പൊന്നോ. പണിയാ പാത്രങ്ങള് തന്നെ എത്ര എണ്ണോ എടുക്ക്‌ എന്ന് അറിയാവോ? ഇപ്പൊ ഒരെണ്ണം തന്നെ ആദ്യ ആ ഓ ആ പാ പത്രം കഴുകാൻ തന്നെ ശരിക്കും കാണും. ഒന്ന്ച്ചാട അട വേവിക്കുന്നത് ശർക്കര പാനീയാക്കുന്നത് അന്നെങ്കി ചൗവരി വേവി വിക്കുന്നത് അടുത്തത് തേങ്ങാക്കൊത്ത് നീക്കാത്ത ആ ഇതെല്ലാം ആ എല്ലാം. ഓക്കെ.
താങ്ക്യൂ.
ആഹ് ച